ഹലോ
അ
കേ കേൾക്ക്ല്ലേ
ആ കേക്ക്ണ്ട് ആ ആ എന്താ പണി ഫുഡ് കഴിച്ചോ
ഫുഡ് കയ്ച്ചു ക്കാണ്‌ ഞാനിന്ന് മോ മോളേം കൊണ്ട് ഹോസ്പിറ്റലില് പോയിനി
ഓ എന്തേ മോക്ക്?
ഓക്ക് പല്ല് ഡോക്ടറെ കാണിക്കാൻ ഒരു പല്ല് പറി ക്കാണ്ടായിനി പല്ല് വരുന്നിണ്ടിങ്ങനെ അപ്പൊ പറിച്ച് കൊടുക്കാണ്ടായിനി അപ്പം നമ്മള് പ പറിക്കാൻ കയിഞ്ഞില്ല ഓക്കിപ്പം പത്തുവയസ്സ്
പത്ത് വയസ്സ് അ പല്ല് അപ്പൊ പല്ല് എ വ് ആഹ്
ഞമ്മള് പറിക്കേണ്ടിയാണ് അ ഇപ്പൊ പറിക്കാൻ ഓളെ ഓക്കേ ദശ ഇണ്ടായിനി അപ് അപ്പൊ ഈ ഞമ്മള് പല്ലുകൾക്കാണല്ലോ അട ക്ക്‌ ഇണ്ടാവാ ദശയൊക്കെ ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞു അപ്പൊ ഈ പല്ല് അടീത്തേന് എന്താ താടിയെല്ല് ഇണ്ടാവല്ലോ അത് നല്ല വികസനുണ്ട് മേലേത്തെ വികസനോല്ല അങ്ങനെയൊക്കെയാണ് അപ്പൊ കൊറേ ആയി ഇങ്ങനെ പല്ല് ഡോക്ടറ ങ്ങനെ നടക്കല് തൊടങ്ങീട്ട് അപ്പൊ പള്ളീൽ നേരത്തിനൊന്നും പറഞ്ഞിട്ടില്ലേ
ആ
ആള ഇവിടൊന്നുവില്ല പക്ഷെ അടിയില് പല്ല് വെരുന്നു
ണ്ടിലെ പല്ലാണോ
ആ ഫ്രണ്ടിലല്ല എന്താ സൈഡ് ങ്ങനെ മുന്നത്തതൊക്കെ പറഞ്ഞീനി അപ്പൊ ആ ആളെ ണില്ല ഇളക്ണ്ടെങ്കി നമ്മക്ക് പറിക്കാ
ആ ആ ആ പിന്നെ പല്ല് വന്നും ചെയ്തു ആ ച്ചെ വ്വ പല്ലിന്റെ വേ വന്നു ചെയ്താ പിന്നെ അളകൂല്ല അപ്പൊ പിന്നെ പോയി പറിക്കെണ്ടി വരും
ആ അപ്പൊ ഡോക്ടറ്റ്ങ്ങനെക്കാ ഏ ഇല്ല ഏ കൊഴപ്പല്ല പല്ല് ഇങ്ങനെ വര്നോട് വാണങ്കി മറ്റേ നമ്മള് അല്ലാത്ത മ്മള് പർച്ച്ങ്ങണ്ട് ഇട്ക്കല്ലേ വെല്ല്യ കൊയപ്പൊന്നുല്ല
ആ ശരി അങ്ങനെ ഫുഡ് എന്നിട്ട് ഏഹ് വന്നിരി ക്കേര്ന്നു അയ് ശരി അപ്പം എന്താ പറയ ഒരു മൊ എന്താ ഫുഡ് ഫുഡ് കഴിക്കാൻ പറ്റോപ്പം എന്താ കയിച്ചോ എന്നിട്ട് എന്തേലും
ഞാന് ഓള് രാ ആ പന്ത്രണ്ടരക്കൊക്കേനി പോയിക്കേര്ന്ന് അപ്പ ഒളോട് ഭക്ഷണം കഴിക്കേറ്ഞ്ഞീനി അപ്പോള് കഴിച്ച് പോയി പിന്നെ ഇഞ്ഞ് ജ്യൂസ് എന്തെലൊ കൊടുക്കേര്തി ഓക്ക് കൊയ് പ്പൊന്നുല്ല ഓള്പ്പോ ചക്കപ്പൊരി ഇണ്ടായ്നി അതൊക്കട്ത്ത് കഴി
ഏ അപ്പൊ പ്രശ്നല്ല ല്ലേ പക്ഷെ മ്മക്ക് പേടിയാണല്ലോ പല്ല് പറ പല്ല് പറിച്ച ആ അങ്ങനെ ക്ഷേ മ കക്ക് എന്തേലും വന്നാ നമ്മക്ക് ആ അല്ല പല്ലിനന്തേ ന്നുണ്ടായപ്പോ ഐസ്ക്രീമ് അങ്ങ പേരെപോ ആഹ് ഐസ്ക്രീമ് വാങ്ങിയോട്ക്ക അല്ലെങ്കി ജൂ സ് തണ്ത്തത് വേണം
ആഹ് ആഹ് ആഹ് അപ്പൊ ആദ്യം തന്നെ പറഞ്ഞു പോയപ്പോ തന്നെ ഐസ്ക്രീമ് വാണം അപ്പ അതൊക്കെ വാങ്ങി കൊട് ട്തു അതൊക്കെ കയിച്ങ്ങനെ ഇര്ക്ക്‌ണ് ണ്ട്
ഓഹ് ഐശെരി പിന്നെങ്ങള് ഫുഡൈച്ചോ ആഹ്
എന്തേന് ഇന്ന് ഫുഡ്
ലുണ്ടോ എനിക്ക് ചിക്കൻ കറി ആ പ്രത്യേകിച്ച ഒന്നുല്ല ഞാന്
ആഹ ആഹ ഇവിടെന്ന് ചെറിയൊരു പരിപാടിണ്ടേ?
ഓ എന്തേ അ അപ്പം അപ്പന്തേ സ്പെഷ്യൽണ്ടായി രുന്നോ
അല്ല വൈകുന്നേരണ് സ്പെഷ്യല് അപ്പൊ രാവിലത്തെ കറിയ അങ്ങനെയൊക്കെയ ഒപ്പിച്ചേക്കാണ് ഉച്ചക്ക് മീൻ പൊരിച്ചതൊക്കെ ആയിട്ട് നീ രാത്രി പരിപാടി ഉണ്ട് ചെറിയൊരു സൽ എങ്ങനെ ആ ചെറിയ ആ സൽക്കാര അപ്പൊ കൊണ്ടരയാണ് അ അപ്പൊ ഉച്ചക്കെ അങ്ങനെയൊക്കെയാണ്ട് കഴിച്ചു പറയാ ഒപ്പിച്ചങ്ങാണ്ട്
ആ നയ് അഎന്താ പറയാ ഫുഡ് ഇപ്പ എല്ലാരും വാങ്ങന്നെ എന്നാ
ആ ആ വാങ്ങാണ് സൽക്കാരച്ച അങ്ങന അല്ല ചെറിയൊരു നമ്മള് എന്താ ഉമ്മാര് മരിച്ചാ കഴിച്ചൂലേ അങ്ങനത്തെ അപ്പൊ ഒരു മൂലിയാരെ ആണ്ട് അറിയില്ലേ ഹലോ കേൾക്ക്ണില്ലാ
ആ അവ വീട്ടിലാകുമ്പോ ഒരു ആ ഒരു അതൊരു പന്നിയ
കേൾക്കില്ല ഹലോ ഹലോ ഹലോ ഹലോ അതെ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ